ക്കാൻ പറ്റുണ്ടോ ആഹ് കേൾക്കാലോ
ആഹ് എന്തുണ്ട് വിശേഷങ്ങള്
എന്തുണ്ട് വിശേഷങ്ങള്
എന്താ വിശേഷം വൈകിട്ട് ചായയുടെ പണിയും ഹലോ കേക്കത്തില്ലേ
ഹലോ കേൾക്കാമോ
ആഹ് കേക്കാം
ആഹ് ക്കെ എന്താണ്ട് വിശേഷങ്ങള്
വൈകിട്ട് ചായയുടെ പണിയും ഒക്കെ ആയി
ആഹ് ആണോ ആഹ് ചായ കുടിക്കാറായിയല്ലേ
ചായ കുടിക്കാറായിപ്പോ രണ്ടൂ ന്ന് ഗെസ്റ്റ് ഉണ്ട് അപ്പൊ അവർക്ക് ചായ വെച്ച കൊടുക ആഹ് അങ്ങനെ ഇരിക്കണു ആഹ് ബിസി അല്ല എന്നാലും ഉം വരുന്ന ഉള്ളവര്
വരുന്നേ ഉള്ളൂ ആഹ് ഓക്കേ പിന്നെ ഇന്ന് മഴയൊന്നുമില്ല നല്ല ചൂട്
ആഹ്
ഒരു വല്യ മഴ കഴിഞ്ഞിട്ട് അങ്ങ് തോർന്നിരുന്നു
ആഹ് ആഹ്അത് ശരി ഇല്ല നല്ല വയില
അതെയോ അപ്പൊ നല്ല ചൂടായിരിക്കും അല്ലെ
ആഹ് ചൂടിയ്യോ രക്ഷയില്ല
എന്ത് മഴ പെയ്താലും അങ്ങോട്ട് ചൂട് നല്ല ചൂടാല്ലേ ആഹ്
ചൂടങ്ങോട്ട് മാറുന്നില്ല
ആഹ് അതുപോലെ ഒരു നല്ല കഴിഞ്ഞ മാസൊക്കെ എന്നാ ചൂടായിരുന്നു
ഉയ്യോ ശരിയ
കിടന്നൊറൻ പറ്റില്ലായിരുന്നു
കി കിടന്നുറങ്ങാൻ പറ്റത്തില്ല ചൂട് കാരണം
നമ്മള് ഫാനിട്ടാലാകുമ്പോഴും ഒരു കുറച്ച കഴിയുമ്പോഴത്തേക്കെ ഒരു ചൂട് കാറ്റാണ് താഴത്തേക്ക് വന്നത് ഉം അങ്ങനെ പിന്നെഒരു ശകല ആശ്വാസം പോലെ അല്ലേ രാത്രിയൊക്കെ
ആ ശരിയ ആ മഴ പെയ്തതിൻ്റെ ഒരു ചെറിയൊരു ഒരു സുഖമുണ്ട് ആ വലിയ ഇങ്ങോട്ട് ആവി അങ്ങ് മാറിയിട്ടുണ്ട്
ആവി അങ്ങോട്ട് മാറി സ്കൂള് തുറക്കുമ്പോഴത്തേക്കും ഇനി ശക്തമായിട്ട് മഴയായി അവധിയായി
ആഹ്
തമ്പുരാനറിയ എന്നൊക്കെ വരാൻ പോണുന്ന്
ആ ശരിയ ഇന്ന് ന്യൂസ് പേപ്പറിലാാണ് തോന്നുന്നു കണ്ടത് ഭയങ്കര മഴ വരുന്നുന്ന്
തയോ
ആ എന്തോ ന്യൂനമ ന്യൂനമർദം കാരണം ആഹ് നല്ല മഴയായിരിക്കും ഇന്ന്
ആഹ് ആഹ് അപ്പം ഉണ്ടാവോ എന്തോ പിന്നെ ഇങ്ങോ തൊ
ശരിയാത് എന്താവോ എന്തോ
ഉം ഉം ന്യൂനമർഹ്. ന്യൂനമർദ്ദം പക്ഷെ പണ്ടൊക്കെ ന്യൂനമർദ്ദ വസന്തം വന്ന് കഴിയ്പ ചെല നമക്ക് ചെലപ്പഴൊക്കെ ഇഷ്ടപ്പെടും ഇങ്ങനെ മഴ പെയുമ്പ. ശക്തമായിട്ട് മഴ പെയ്യുമ്പ പേടിയാവ എന്നാ ഇനി അടുത്ത് ഉം ഉടുല് പൊട്ടലും എന്തൊക്കെയാ വരാണ ആ പ്രളയം കഴിഞ്ഞോട് കൂടി പേടിയാ.
ആ നേര ആ ഞാനാ പ്രളയത്തിന് ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടത് അറിഞ്ഞില്ല. പക്ഷേ ന്യൂസ് കണ്ട്. ന്യൂസ് കണ്ട പ കണ്ട് പേടിച്ചു
ആ ഇന്ന് അങ്ങോട്ടൊന്നും ബാധിച്ചില്ലായിരിക്കും
ഇല്ല ഇല്ല ആഹ്
ഇങ്ങോട്ടൊന്നും അങ്ങനെ വന്നില്ല പക്ഷെ നമ്മുടെ ബന്ധുക്കളൊക്കെ ഓരോ സ്ഥലങ്ങളില്. പെട്ടുപോയത് കേട്ടിട്ട് പി അവരുടെ കടകളെല്ലാം നശിച്ചു അങ്ങനെ ഒത്തിരി അപകടങ്ങള് സംഭവിച്ചു.
നേര ഒരു മഴ കഴിയുമ്പോഴത്തേക്ക്ന് എന്തെല്ലാം കഷ്ടപ്പാട അല്ലേ?
അതെ അതെ ഉം അത് കഴിഞ്ഞിട്ട് നമ്മള് ഞങ്ങളെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആഹ് തകർന്ന് വീണ പാഗങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പ റോഡൊക്കെ ഒത്തിരി തകർന്നല്ലോ? ഒ ഇന്നാ പിന്നെ ഒര്
ആഹ്
നമ്മുടെയൊക്കെ ചെറുപ്പത്തില് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നുല്ലെ.
ഇല്ലായിരുന്നു ശെര്യാ
ഉം
ഇനി അറിയൊ വയ്യ അന്ന് ഇത്രീയും ന്യൂസ്. പക്ഷെ എന്നാലും വലിയ വെള്ളപ്പൊക്കൊക്കെ അറിയും
ആഹ് ഇങ്ങനെ ഒന്ന് ഇത്രക്ക് പക്ഷെ ഇതിപ്പോ എന്താ കാര്യം എന്ന് വെച്ച്ണ്ട്‌ ചാഹന വെള്ളത്തിന് ഭൂമിയിലേക്ക് എറങ്ങാനുള്ള ആഹ് ഒരു സ്പേയ്സ് ഇല്ലല്ലോ?
ഇല്ല ആഹ് പിന്നെ ഉണ്ടല്ലോ മഴ ശക് ത്തില്ലങ്ങ് വീഴുവാ. ഒറ്റക് ഒറ്റ കൊടംകമത്തിയതുപോലെ വീഴുവായിര്ന്നു. അപ്പോഴത്തേക്കെന്നെ ഈ വെള്ളം പൊങ്ങുന്നത്. പണ്ടും ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ ഉണ്ടാവുന്നയ്ന് മുന്നെ.
ആഹ് ആഹ് എൺമ്പത്താറിലോ അങ്ങാണ്ട
ആഹ് അങ്ങ ആഹ് പറയുന്നത് കേൾക്കാം ശെരിയാ
അന്നെരം മഴത്തുള്ളികളുടെ ശക്തി മഴത്തുള്ളികളുടെ വലിപ്പം കൂടുതലാന്നാ തോന്ന്ന്ന് ഇപ്പൊ പെയ്ണേന്.
ആഹ് അത് തന്നെ
ഇന്നാ ഇപ്പൊ ഈ ഡാമ് കര്യം ഇന്നാത്തെ മുല്ലപ്പെരിയാറ് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്ത് പേടിയാവും പേടിയാന്ന് ഉം ഒരു പക്ഷെ അത് തകരൂലന്നൊക്കെ പറയുന്നുണ്ട്ല്ലെ ആഹ് എങ്ങനെ ആ തമ്പുരാന്റെ വിതി
തിരാന്നാവ്
ആഹ് കൊറെക്കെ പേടിപ്പിക്കാന്നാ പറി ണത് ഞാൻ കണ്ട ട്ടൊന്നും ഇല്ല പോയിട്ടുണ്ടോ ടു അങ്ങന അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടോ?
ഇല്ല മുല്ലപ്പെരിയാറ് ഞാൻ കണ്ടിട്ടില്ല അങ്ങോട്ട് പോയിട്ടില്ല ഇപ്പ് ഇപ്പൊ പിന്നെ പേടിവാ പോവാൻ
പേടിയാവ തന്നെ ഇടുക്കിടാമൊക്കെ കണ്ടിട്ടുണ്ട്ട്ടോ
ആഹ് ഞാനും ഇടുക്കി കേട്ടിട്ടുണ്ട് ഏഹ് പിന്നെ ഏതാണ്ട് രണ്ട് മൂന്നെണ്ണം കണ്ടിട്ടുണ്ട് അയ്യോ മലമ്പുഴ കണ്ടിട്ടുണ്ട്
ആഹ് ഇന്നിട്ട് കെളമാവ്ടാമ്
ചെങ്കോട്ടെ അങ്ങോട്ടൊക്കെ പോകുന്നൊരു തരണം ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ടുണ്ട്
അതെല്ലേ ആഹ് ഞാൻ ആകെ പാടെ കണ്ടെക്ക്ണ് ഈ ഇടുക്കി ഡാമും മലങ്കര ഡാമ് പിന്നെ ഫോതത്താൻ കെട്ടില്ലേ?
ആഹ് ആഹ് ആഹ്
ആഹ് ങ്ങനെ ഉണ്ട് ഉണ്ട് ഏഹ് ഏയ്ൻ ഏറ്റവും കൂടുതൽ ഡാമുകളൊക്കെയുളെ
ആഹ്
ഇതല്ലേ
അതെ ആഹ്
കേരളത്തിലല്ലേ
ഇടി ആഹ്
ഉം
ഇല്യ അതൊക്കെ ഓർത്താ പേടിയാ
പേടിയാവും അതെന്നെ
ഈ ഡാമിന് പകരം ഈ സൺ ണ്ട് ഇതുണ്ടല്ലോ സോളാർ അത് വല്ലൊക്കെ വെച്ച് നേരത്തി വെച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ളതിനും
അത് തന്നെ എന്തോരം ഡാമുകള അതിനിപ്പ നികത്താനോ അങ്ങനെ ഒന്നും പറ്റൂ പറ്റൂല പറ്റൂല്ല പക്ഷെ കറണ്ടും
പറ്റത്തില്ല ശരിയാ
പറ്റത്തില്ല പറ്റത്തില്ല ആഹ് മക്കളൊക്കെ സ്കൂള് തൊറക്കുന്ന സന്തോഷത്തിലാണോ അതെയ
അതെ ആഹ്
ഇഷ്ടാണ് സ്കൂളിൽ പോണല്ലെ
ഏഹ് ആഹ് ഇഷ്ടാണ്
ഉം ഉം എന്റെ ഇവിടെ മോനൊക്കെ ക്ലാസ് തൊടങ്ങി
തുടങ്ങിയ ആഹ് ആഹ്
ഇതൊക്കെ ഈ സി ബി എസ് ഇ ആയൊണ്ട ഒമ്പയിലെക്ക പ്പ അതന്നെ നേരത്തെ ക്ലാസ് തൊടങ്ങും
തൊടങ്ങിയല്ലേ ആഹ്
ഉം അതുകൊണ്ട് രാവിലെ ഏഴരക്ക് വേണം ചോറ് ചൂട് കാരണം വൈകിട്ടത്തേക്ക് വെക്കണില്ല വൈകിട്ട് ഉച്ച കഴിയുമ്പ അങ്ങനെ ള്ള ഏഴ് ഏഴരയ്ക്ക് തുടങ്ങിയിട്ട് ആഹ് പത്ത് പത്തര വരേ ഉള്ളു ഉം ഉം ഉം അതു വലിയൊരു അനുഗ്രഹം
അതന്നെ ആഹ് വ് വെല്യ ആഹ് ഏഹ് മഴയൊന്നും പെയ്യുന്ന സമയത്തിന് മുന്നേ തിരിച്ച് വീട്ടിലെത്തും
പിന്നെ ചൂടും ഒക്കെ ആയത് കൊണ്ട്. ഗാർഡനിങ് ഉണ്ടുണ്ട് ഗാർഡനിനിങ് ന്ന് ഇതിന്റെ പണിയായിരുന്നു ഗാർഡനിംഗ് പുല്ല് കുറ കൊറച്ച് ഞാനൊന്നു പിറകോട്ട് നക്കുമായിരുന്നു അപ്പൊ അതിന് ഇന്നൊന്ന് വൊ ട്ടി നേരത്തി പിന്നെ ച പച്ചക്കറികളുണ്ട്.
ആഹ്
അതിന്റെ നെ ക്യാപ്സിക്കം ഉണ്ടായിട്ടുണ്ട് മൂന്ന് ക്യാപ്സിക്കം മുഴുത്തതായിട്ട് നിൽക്കണ്.
അത് ശരി
ആഹ് അപ്പം അത് പറിച്ച്. ഫ്രൈഡ് ഡൈസ് ഫ്രൈഡ് റൈസ് വെച്ചിന്നലെ നമ്മുടെ ക്യാപസിക്കം കൊണ്ട്. ക്കാന്നും പറഞ്ഞോണ്ട് അല്ലെങ്കിൽ എന്തോ ആഹ് വ അതീന്ന് പറച്ചപ്പം അരിമേടിച്ചൊണ്ട് വരാൻ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി. ആ ഒരു സന്തോഷമാണല്ലോ നമുക്ക്.
സന്തോഷം ഷുവറായിട്ട്.
ഉം പിന്നെ ചെടികൾ ചെടികളൊക്കെ ഉണ്ടോ
ചെടികളുണ്ട് എനിക്ക് അധികം സ്ഥലമില്ലേ അപ്പം അതും ഇതൊക്കെ ആയിട്ട് കുറച്ചുണ്ട് വീടിന് ചുറ്റുമുള്ള ഇരിച്ചിരി സ്ഥലമേ ഉള്ളൂ അവിടെ മാത്രം.
ഇപോ ബോഗവില്ലൊക്കെ നല്ല ഇതാല്ലേ. എന്റെ അത് ഇപ്പൊ ഓരോ സ്ഥലങ്ങൾള്ള്ക്കെ പോമ്പോ കൊതിയാവും ഇങ്ങനെ പൂത്ത് ഇങ്ങനെ നിക്കണ കാണുമ്പഴത്തേക്കെ.
ശെരിയാ എനിക്കും എനിക്കൊണ്ട് പക്ഷെ അത് ചെറുത് ഒരെണ്ണേ ഉള്ളു ഒരെണ്ണം വെക്കാനുള്ള എടെ ഉള്ളൂ. ഹ്.
ഏത് കളറ ഒള്ളെ? ബൊഗൈൻ വില്ല ഏത് കളറാ ഉള്ളെ? ആഹ ഹാ ഹാ എന്റെ പ്പർപ്പിൾ കളർ കട്ടയായിട്ട് നിക്ക്ന്നെ.
ആ കട്ടായ്ട്ട്ക്ണെ ആ പിന്നെ എന്നിട്ട് ഞാൻ ഇ പ്രാവശ്യം ഓരോ സ്ഥലങ്ങൾള്ളോക്കെ പോമ്പോഴല്ല അവിടുന്ന് ഇപ്പൊ ര് അഞ്ചെട്ട് കളർ മേടിച്ച് ഇങ്ങനെ കൊണ്ടേ ഇങ്ങനെ ഓരോ സ്ഥലത്തോടെ പോമ്പത്തേക്കുവെ എങ്ങനെ മേടിച്ചോണ്ട് കു കുത്തി കുത്തി വെച്ചിട്ടുണ്ട് ണ്ട് കൊറെ കെ ഒരു മൂന്നാലണ്ണം പോയുള്ളു ഭ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഞാന് ഞാൻ ഞാനിങ്ങനെ ഓർകു അടുത്ത പ്രവശൃം ആമ്പതേക്ക് എല്ലാം സെറ്റ് ആക്കി വെക്കണം നല്ല കൊതിആകും പൂക്കളൊക്കെ കാണുമ്പഴത്തേക്കും എന്നിട്ട് പിന്നെ പ ആ. പത്ത് മണികള് കൊറേ വെയ്ക്കും ഞാന്.
മ് ഒണ്ട് അതും എനിക്ക് ഒന്നോ രണ്ടോ എണ്ണേ ഉള്ളൂ ആ.
എനിക്കൊരു ആ എനിക്കൊരു എട്ടമ്പത് കളർ കാണുവായിരിക്കും.
ആ എനിക്ക് വെല്ല്യ ഇഷ്ട ചെടിയെ
അതെലെ?
ആഹ്.
പിന്നെ ചെടിയും പിന്നെ മി മീനുണ്ട്.
ആണോ.?
മീൻ ആ മീന് അ അക്വേറിയമൊണ്ട് അക്വേറിയത്തിന്റെ മീനാ ആ ഗപ്പിയൊക്കെ എവൻ ഇവൻ മോനെ അവനിഷ് ഷ്ടായായോണ്ടാ ഇങ്ങനെ ഓരോ സൈസ് നല്ല സൈസുള്ള ഗപ്പികളോണ്ടല്ലോ
ആഹാ
ഉം ആ അതിങ്ങനെ എ അതിങ്ങനെ എന്നാ ഇവനിങ്ങനെ മേടിച്ചോണ്ട് മേടിച്ച് ഓഡറുചെയ്ത് മേടി ച്ചിങ്ങനെ കൊണ്ടോയിങ്ങനെ വെച്ച് ഓരോ ബേയ്സൺളാതാക്കി ആക്കി വെയ്ക്കും അപ്പൊ ഞാനും കൂടെ കൂടി ഇപ്പൊ ഗാർഡനാത്തോടെ ഇങ്ങനെ സെറ്റാക്കി വെയ്ക്കും.
ആ
പിള്ളോരൊക്കെ എങ്ങനെയാ ഒരു പിന്നെയെന്നാലും ഈ ഫോണിന്റെ പൊറകെയാ ഇരുന്നോണ്ട് ഹലോ കേക്കത്തില്ലേ